ഹലോസ്
ഹലോം. ഓഹ് സുഖായിക്കൊണ്ടിരിക്കുന്നു. സുഖാ. എന്താണ് വാട്.
സുഖായിട്ട് പോന്നു. താ വടെങ്ങനെ കെടക്കാണ്പ്പം. മൂന്ന് മണിയായിലെ നിപ്പം മക്കളെ കൊണ്ടരാനായി. അതൊരു പണിയാ. ആഹ് അതെ. അതെ മൂന്ന് മണിക്കാണ്ട് ‌ സ്റ്റാർട്ടായ പിന്നെ ട്ട്യള് വെര്നെ സ്വയലായി. അതായത് ഓരങ്ങനെ വെയ്റ്റിങ്ങിലാവും പിന്നെ.
ത്തര വേരേ. നേരത്തെ ഒറങ്ങോ മക്കളെങ്ങനെ?
ആഹ്. നേരത്തെ ക്കൊർങ്ങും. അതയത് എട്ട് മണി. ന്റെവീട്ട്ലൊക്കെ പോയാല് പിന്നിം ലെയ്റ്റാവാ. എല്ലാരും
ആഹ്. ഇവടെ എത്ര നേരത്തെ ഫുഡ് കഴിച്ചിട്ടും കാര്യല്ല ഉറക്കെന്തായാലും ഒരു പത്ത് മണി പത്തര ആ ഒരു ടൈം ആവും എത്ര നേരത്തെ കൊടുത്തിട്ടും കാര്യല്ല അങ്ങനെ അങ്ങോട്ട് ശീലായി
അയ്എന്താറിയോ ന നമ്മള് രാ
ഞാമ്മള് പിന്നെ ഞാൻ എത്ര പിന്നെ നേരത്തെ ഒറ കടക്കാൻ കൊടുത്താലും പേടിച്ച് കേൾക്കുന്നില്ലേ
ആ റെയ്ഞ്ചിന്റെ പ്രശ്നതോന്ന് അതായത് അത് മക്കളൊക്കെ ഇയ്യുമ്പ എന്തായാലു ഈവനിങ് ആയ പിനെ ഒർക്ക് എന്തെങ്കിലും ഒക്കെ ആയിട്ട് സ്നാക്സോ അങ്ങനെ എന്തോലെക്കെ
എന്തെയ്ലൊക്കെ ഇണ്ടാക്ക